ഹലോ
ഹലോ
ആഹ് കേൾക്ക്ണ്ടോ
ആഹ് ഇണ്ട്
ഉം എന്താ കാട്ട്ണ്
ഇവ്ട അങ്ങനെ ഇരിക്ക്യാ
പണിയൊന്നുംല്ല്യേ
ഇപ്പൊ ഒരു പണിയുല്ല
ഇപ്പൊ പ്പൊ ഒന്നുല്ല രാവിലൊക്കെ കയ്ഞ്ഞ്ട്ടുണ്ടാവുല്ലേ
ആഹ്
ഉം ചായുടിയൊക്കെ കഴിഞ്ഞോ
ഓഹ് ചായുടി കഴ്ഞ്ഞ്
ഉം എന്ത് ചായക്ക് കടി
ചായക്ക് ബിസ്കറ്റ് അത് ഇത് എല്ലാം ഉണ്ടായിരുന്നു
ആഹ് ചോറിന് എന്താ കൂട്ടാന്
ചോറ്ന് ചിക്കൻ കറി
ഉം കുട്ടിയാളൊക്കെ ഇല്ലേ
കുട്ടിയാളൊന്നും വന്നിയില്ല സ്കൂള്ട്ട് വന്നിയില്ല
ആഹ് നേരം വഴ്കോ വരാന്
ഇപ്പൊ വരു
ആഹ് എത്രയില പഠിക്ക്ണ കുട്ടിയാള്
ആഹ് ഓള് നയൻത്തില്
അതെ ഒരാളാ
രണ്ടാള്ണ്ട്
ഏഹ് ചെർത്
ചെർത് നയൻത്ത്ല്
ആഹ് പ്ലസ് ടു ലേ. എന്താ ന്നട്ട് വേറെ എന്തൊക്കെ.
നല്ല വർത്താനം മഴ കയിഞ്ഞല്ലോ.
ആഹ് മഴന്നേണ്. ആവ്ടെ മഴണ്ടോ?
ഇപ്പം കൊർച്ച് ചോർന്ന്ണ്.
ആഹ് നേരത്തൊക്കെ നല്ല മഴയായിരുന്നു ആ അസറ് ആവുമ്പ ത്ത് നാല് മണിന്റെ സമയത്ത് കുട്ട്യാള് സ്കൂള് വിട്ട് വരുമ്പളെയ്
ആഹ് അതെ അതെ.
നല്ല മഴേണ്.
ഉം അതെ മുറ്റത്തേക്ക് എറങ്ങിയില്ല ഇന്ന്.
ഏ ഞാനും എർങ്ങിട്ടന്നില്ല മുറ്റ അടിച്ചു വരാൻ തന്നെ പോയിട്ടില്ല ഇന്നലെ മഴായിട്ട് ഇലും അടിച്ചു വരിക്കില്ല.
ഇന്നലെ ന്നലേ അടിച്ചില്ലവടെ ഇന്നും അടി
ഉം എങ്ങനെ മുറ്റത്ത് കരടൊക്കെ ണ്ടോ?
ആഹ് കരടൊക്കെ അടുത്ത വീട്ടിള്ളൊക്കെ നമ്മള മുറ്റത്താ ണ്ടാവ.
അതെ മരങ്ങള്ണ്ടാവും ലേ.
ആഹ് മരങ്ങള്ണ്ട്.
ഉം എന്താ ഹസ്ബന്റിനെന്ത ജോലി?
ന്റ് ഡ്രൈവറാ.
ഡ്രൈവറാ, എന്താ വണ്ടി?
ബസ്സ.
ബസ്സില് ലേ.
ഉം
മൂത്തതെന്തുട്ട്യാ?
മൂത്തത് മോന്.
മോന് ല്ലേ രണ്ടാമ
ഉം മോള്.
മോള്.
രാത്രികത്തേക്കെന്താ ഫുഡ്ഡ്?
രാത്രി എന്താ ഞാന് ഉച്ചക്ക് വെച്ചതന്നേണ് രാത്രി, ഇഞ് എന്തേലും ചോറ് കൊറവൊക്കേണീച്ചെങ്കി അപ്പെന്തേലൊക്കണ്ടാക്കും.
ആഹ്.
പിന്നെ അല്ലാതെണ്ടാക്കലൊന്നുല്ല. ഉച്ചക്ക് വെച്ചേന്നെ വെച്ചതന്നേക്കാരം രാത്രിക്കക്ക്.
പ്പങ്ങന്യാണല്ലോ കാലം മാറിപ്പോയല്ലോ.
ഉം അതെ, ആദ്യൊക്കെ എങ്ങനേര്ന്നു, രണ്ടേരം വെക്കോ.
പണ്ട് ഒക്കെ ഇൻക്ക്യറിയാ പിന്നെ. ഉച്ചക്ക് ചോറ് വെക്കും. പിന്നെ വൈകുന്നേരവും ചോറ്ന്നെ പിന്നെയും വെക്കും രാത്
ആഹ് അന്നൊക്കെ ഈ പർഞ്ഞമാതിരി തോനാൾക്കാര്ണ്ടാവൊല്ലോ പെരേലപ് പ്പ വാണെ തെകയും ഇതാകൊന്നും ണ്ടാവൂല്ല, അതോണ്ട് വെക്കണേക്കും ആഹ് ഇപ്പൊക്കൊറ്റക്കാരല്ലേ ഓല്ക്ക് ഓര് രണ്ട് ക്ലാസ് സരിട്ടാലും ഒര് ക്ലാസ്സരിട്ടാലും അതന്നെ ബാക്ക്യല്ലേ.
അതന്നെ ബാക്കിയാണ്.
ആഹ് അന്ന് പർഞ വെല്യ ചോറ് വേണ്ട. അന്നീ പർഞ്ഞമാതിരി വല്യ കലത്തില് വല്യ തോന ചോറൊക്കെ വെച്ച് അത്. അങ്ങനൊക്കല്ലേന്യോ
അന്ന് തെകയായി അയിനുന്ന് നമ്മളെ മ്മമാരൊക്കെ പറയുന്ന കേക്കാം.
ആഹ് അവരൊക്കെ പർഞ്ഞേക്കാ.
ആഹ് അവരൊക്കെ കഷ്ടപ്പെട്ട് ജീവിച്ച കണക്കിന് നമ്മളൊക്കെപ്പ സ്വർഗത്തിലാ
ഏഹ് ഞങ്ങളൊക്കെ സ്വർഗ്ഗത്തിലാ, അ വടെ ഇവട്ത്തെമ്മ അമ്മായിമ്മൊക് ക്കെ പറിയേ അവര് അവടെക്കെക് മര്യക്കളും മക് ക്കളും ആഹ് മ്മാടെ നാത്തൂമാരൊക്കെ ഒര് പെരേലാത്രെ അപ്പൊ ഇ ബൽക്ക് തിന്നാൻ വേണ്ടിട്ടൊക്കെ കൊട്ത്താല് ഇബലഹ് ഇട്ത്തെച്ചിട്ട് മക്കക്ക് കൊട്ക്കുന്ന്, മക്കള് തിന്ന് ഓര് കൾച്ച് വന്നാ പിന്യും ഓൽക്ക് പൈക്യാണ്ന്ന് പറയും. അപ്പൊന്നും കൊട്ക്കാണ്ടാവുലാ അപ്പൊ ഉമ്മ ഒക്കെ തിന്നാതെ എട്ത്ത് വെക്കും എന്ന്ട്ട് ഓൽക്ക് കൊടുക്കും അങ്ങനെ വളർത്തിയതാ മ ക്കളെ നിങ്ങളെ പറയും
അതെ എന്റെ ഉമ്മയൊക്കെ പറയുന്നത് കേട്ട് കഷ്ട്ടപ്പെട്ടിട്ട് ഒന്നും കഴിക്ക്യാന് ഇല്ലാണ്ട് അരി വറുത്ത് അരി വറുത്ത് കൂട്ടി അങ്ങനെ ഒക്കെ പറയുന്നത് കേട്ട്ണ്
ആഹ് അതന്നെ ഈ ഇപ്പൊ ആഹ് ഇപ്പൊ ഓൽക്കും തന്നെ തിന്നാൻ വാണ്ടായേ ഒള്ളൂ
ആഹ് അതെ ഓരേ ചെറിയ കാലത്ത് ഓല് തിന്നേൻ്റെ കാലത്ത് ഓല്ക്കൊന്നും കിട്ടിയില്ല്യാന്ന് പറയാം ആഹ് ഇപ്പം ഓൽക്ക് ഒന്നും വേണ്ട ഇപ്പം വേണോ വേണ്ടേ എന്ന് വിചാരിച്ച് ഞമ്മള് കൊട്ക്കുന്നുണ്ടല്ലോ
കൊട്ക്ക്ന്ന്ണ്ട്
ഉം പിന്നെ വേറെ എന്താ ഹോബികള് എന്തോ ഉണ്ടോ
എന്താണ് ഏഹ് എന്താ പ്രത്യേകിച്ച് ഒന്നു ഇല്ല ഞാന് ഇങ്ങനെ കുട്ടിയേൾക്ക് ഇങ്ങനെ ഈ ഹാൻബന്റെ ഒക്കെ ഇണ്ടാക്കിന് അങ്ങനെ ഒക്കെ ഇണ്ടാക്കീനു ഈ മെറ്റീരിയേൽ അയ്ൻ്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓൺലൈന് ആയിട്ട് വാങ്ങീട്ട് അങ്ങനെ ഒക്കെ ഇണ്ടാക്കിനി ഇപ്പം കുട്ടിയേൾക്ക് ഒക്കെ ഉണ്ടാക്കി കൊട്ക്കലൊക്കെ ഉണ്ടായി
അതൊക്കെ എന്നിട്ട് സെയില് ആവല് ഉണ്ടോ
ആഹ് ആക്കിര്ന്ന്
ഉം
പിന്നെ ഇപ്പോ വെക്കേ സ്കൂള് പൂട്ടി തുറന്ന സമയത്ത് ഈ നെയിംസ്ലിപ്പ് ഒക്കെ കുട്ടിയേളെ ഇതാക്കി ക്കി നമ്മള് ഇണ്ടാക്കുല്ലേ മറ്റേ ഫോട്ടോ വെച്ചിട്ട് ആഹ് ആഹ് ആഹ് അതൊ അതൊക്കെ ഇൻ ആഹ് അതൊക്കെ ഇണ്ടാക്കല്ണ്ട്
അതിന് കൊറെ ചില്ലറ വരുമാനങ്ങളൊക്കെ ഇണ്ടാക്കാലോ അല്ലേ
ആഹ് ചില്ലറ നമ്മള് വെറുതെ ഇരിക്ക്യല്ലേ പ്രത്യേകിച്ച് വല്ല്യ പണിയൊന്നും ഇ ണ്ടാവല് വീട്ട്ത്തെ പണിയൊക്കെ കഴിഞ്ഞാല് അങ്ങനെ ഒക്കെ ഞാൻ ചെയ്യല്ണ്ട്
അത് തന്നെ എന്തെങ്കിലും ഒര് നൂറ് ഉറുപ്യ ആഹ് ഒര് നൂറു ഉറുപ്യ കി കിട്ടിയാലേ നമ്മളെ വീട്ടില് വെച്ചിട്ട് പോവാനൊന്നും കഴിയൂല
ഇപ്പം വെറ്തെ ഇങ്ങനെ പെരേല് ഇരിക്ക്യല്ലേ നമ്മളെ എടുത്ത് ഫോണു ഉണ്ട് ഫോണ്ല് നെറ്റും ഉണ്ട് അതൊക്കെ മതിയല്ലോ ഇപ്പൊ അയ്ന്
അത് തന്നെ എന്തായാലും ഞമ്മള് നെറ്റ് കയറ്റും അത് അത് ഇല്ലാണ്ട് ഫോണ് ഇല്ലാണ്ട് ഇന്ന് ജീവിക്കാൻ കഴിയൂ
ജീവിക്കാൻ കഴിയൂലല്ലോ അത് തന്നെ ഇപ്പൊ ഒരാഴ്ച ഇന്റെ ഫോണ് കേടായിരുന്നു കുട്ടിയോളെ പഠിക്ക്ണതും ഇതാ ക്ക്ണ്ന്ന് ഇന്നട്ട് ഇന്റെ മാപ്പിള പറയാണേ അനക്ക് അന്റെ കുട്ടി പോയേനെക്കാട്ടിലും കഷ്ടാണല്ലോ ഫോണ് പോയാല് അൻ്റെ കണ്ണും മോറും കാണാൻ വയ്യ അയില് ഞാൻ പറഞ്ഞു ഇങ്ങക്ക്
ഒതുക്കിയിട്ട് വേഗം വന്ന് ഫോൺ നോക്കല്ലേ ചെയ്യാ
അത് തന്നെ അല്ലേ അപ്പൊ ഞാൻ പറയും ഇങ്ങക്ക് ഇങ്ങനെ പറഞ്ഞാ മതി ആ കുട്ടിക്ക് എന്തെ ക്കെ പഠിക്കാള്ളത് വന്ന്ക്ക്ണത് എന്താ ഏതാന്നൊന്നും അറിയില്ല പാവാണ് അതിനെ ഇപ്പൊ ചേർത്തി ട്ടൊള്ളല്ലോ എന്നൊക്കെ പറഞ്ഞ് ആഹ് നേരാ ആഹ് അവന്ക്ക് നാല് വയസ്സായിട്ടുള്ളു അവനെ ഇപ്പൊ ചേർത്തി റ്റൊള്ളേയ് അപ്പൊ ആഹ് എൽ കെ ജി ചേർത്തിയതാണ് അ ഓൽല് ഇപ്പം ഇങ്ങനെ എന്താ എട്ക്കണെ എന്താ ഏതാ ഒന്നും ഓല്ക്ക് വന്ന് പറഞ്ഞ് തരാനൊന്നും അറിയിലല്ലോ
ആഹ് ഇല്ല ഇല്ല
അപ്പൊ ടീച്ചർമാര് അന്നാന്നുള്ളത് ഇങ്ങനെ വിട്ട് തരും അപ്പൊ അത് നോ
അതെ ആഹ് ഓര് ഇങ്ങനെ വിടൊല്ലോ അത് നമ്മള് നോക്കീട്ട് വേണല്ലോ ഇവരെ
പറഞ്ഞൊട്ക്കും പറഞ്ഞ് കൊട്ക്കും പഠിപ്പിച്ചൊക്കെ ചെയ്യാ അങ്ങനെ അത് ശെരിയാക്കി കിട്ടി
ആഹ് അത് ഭയങ്കര തകരാറാ ഒരു ദിവസവും ഈ ഫോൺ അമ്മളെ എടുത്തില്ലേ അമ്മക്ക് ഒന്നും ഇടുത്താ കിട്ടൂല
അല്ല അത് ഇഞ് കൊഴപ്പല്ല ഫോണില് നെറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്തേലും നോക്കിക്കൊണ്ടിരിക്കും ഇന്നാലും ഫോണില്ലാതെ വെജ്ജാ
ആ നെറ്റ് കഴിഞ്ഞാലും വേറെ ആരേന്നേങ്കും വൈഫൈ എന്തെങ്കിലും ആക്കി വലിച്ചും കാണും ഞമ്മള്
എന്താക്കും അത് ശരിയാണ്. എങ്ങനെ ആയാലും
വേറെന്താണ് എങ്ങോട്ടോ പോവലുണ്ടോ ടൂറ് പോവലുണ്ടോ?
ടൂറ് ഞങ്ങളിപ്പോ വെക്കേ വെക്കേഷൻ ടൈമില് ഇപ്പ ഞങ്ങൾ പോയിരുന്നു ഞങ്ങള് ഫാമിലി ആയിട്ടേ ഇമ്മാന്റെ വീട്ടിന്ന് എല്ലാരുംപാടായിട്ട് അങ്ങനെ പോയിരുന്നു
അത് ശെരി ഇപ്പ അങ്ങനൊര് പോക്ക് ഇണ്ടല്ലോ ഇപ്പൊ ഇപ്പൊ ടൂറ് പോ ക്ക് അതികരിച്ചിരിക്കുന്നല്ലോ ഏതായാലും
ആ അപ്പ ആദ്യൊന്നും ടൂർ ഞങ്ങള് ഇവിടെപ്പോ ഹ ഹസ്ബൻഡ്ന് ആദ്യം കാറും ഇതൊക്കെ ഇണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വീടൊ ക്കെവെക്കണ സമയത്ത് അതൊക്കെ വി റ്റു വണ്ടിയൊക്കെ വിറ്റു ഇപ്പൊ കുട്ടിയാളൊക്കെ വലുതായപ്പൊ കുട്ടിയാൾക്ക് ഇങ്ങനെ ടൂറ് പോണം പൊറ ട്ത്ത് പോണന്നൊക്കെ പറഞ്ഞ സമയത്ത് ഇങ്ങക്ക് വണ്ടിണ്ടായിന്ന സമയ ത്ത് ഇങ്ങക്ക് എവിടുക്കും പോവാനും ഇണ്ടായിന്നില്ല ഇങ്ങൾ പറയും ചെയ്തിന്നില ഇപ്പൊ വണ്ടി ഇല്ല്യതുമ്പ ഇങ്ങളെവിടുക്കും അപ്പൊ ഞാൻ പറയാം അന്നൊന്നും പോവണം എന്നുള്ളരു മൈൻഡ് ഉണ്ടായിന്നിലല്ലോ ഇപ്പളാണ് ഞമ്മക്ക് പോവണം ഇതാക്കണം എന്നുള്ളതൊക്കെ
വീട്ടില് വണ്ടി ഇല്ലെങ്കിലും പേടിയെന്നെ ഇപ്പൊ ഒരു വീട്ടില് ഒരു വണ്ടി അ ത്യാവിശ്യാണ് ഒരു കാർ അത്യാവിശ്യ വീട്ടില്
ആ ആണ് ഇപ്പൊ ഈ മക്ക ഇഞ് എവിടക്കും പോണ്ട ഞമ്മളെ വീട്ടിക്കൊന്ന് പോണന്ന് ണ്ടെങ്കിലും ഞമ്മൾ വേറൊരാളെ വണ്ടി വിളിച്ച് പോണ്ടേ.
അതെ അതെ പിന്നെ ഇപ്പ കെ എസ് ആർ ടി സിക്ക് പോവുവാണെങ്കിൽ കെ എസ് ആർ ടി സി പോവാണേ പൈസ ഒന്നും വേണ്ടേല്ലോ ഇപ്പള്
അയ്ന് ഞമ്മളവിടെന്നും കെ എസ ആർ ടി സി ഇല്ലല്ലോ
ആ അതാണ് ഉള്ളയിടുത്തിലുള്ളോർക്ക് സുഖാണ്
ആഹ് ഉള്ളോട്ത്തക്ക് പോവാ
ഉം അല്ലെ പിന്നെ നമ്മക്ക് സ്കൂട്ടി എന്തോ അറിയോ
ഏയ് ഞാൻ ഇതേമാതി പഠിച്ചിട്ടില്ല പഠിക്കണം ഇതേമാരി ഇന്നോട് ഇങ്ങനെ പറയും പഠിച്ചോക്ക് പഠിച്ചോക്ക് നിക്കൊ രു പേടിയാണ് ഓര പിന്നാലൊന്നും പഠിക്കാൻ പറ്റൂല്ല ഓരോക്കാണ്ട് ഇരിന്നിട്ട് അങ്ങൻ തന്നെയാണ് അങ്ങട് പോയിക്കോ അങ്ങനേണ് ഇങ്ങനേണ് പറായ അ
ആ നമ്മളെ നമ്മളെ വീട്ടിലും വണ്ടി വേണം ഇന്നാളെ നമ്മൾ പഠിച്ചു ഞാൻ ഇതൊക്കെ രണ്ട് വണ്ടി പഠിച്ച് ലൈസൻസ് ഒക്കെ ഇള്ള ആളാണ്
ആഹ് അതെ ഞമ്മളൊരാവശ്യത്തി ഞമ്മക്ക് പോണെങ്കിലെ
പക്ഷെ ഞാൻ വണ്ടിയോട്ടലില്ലാ അതാണ്
അതെന്താ
അതങ്ങെനെ ഇനിക്ക് പേടിയാണ് എവടെ പോവണെ ഹസ്ബന്റിന്റെ കൂടെയാണല്ലോ പോവുക
ആഹ്
ആഹ് ലൈസൻസ് എടുത്ത് കയ്യിൽ വെച്ചന്നല്ലാതെ ചെറിയെ ദൂരൊക്കെ പോവാന്നല്ലാന്നെ ഇൻക്ക് പേടിയാണ്
പേടിയാണ് ഇവിടെ ഇപ്പ ഞങ്ങളെ വീടിന്റെ കൊറ കുറച്ച് മുന്നിലന്നെ ആയിട്ടുണ്ട് അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് അവിടെ പഠിക്കണ്ട് ഇപ്പൊ ഞാൻ ഇകാനോട് പറഞ്ഞു ഇനി കുട്ടിനൊക്കെ സ്കൂളിൽ പഠിപ്പിക്ക പറഞ്ഞാഴച്ചാ പിന്നെ പണികളൊക്കെ കഴിഞ്ഞാ ഞാന അവിടെ പോയി പഠിക്കുട്ടോ ആ പഠിക്കട്ടെന്ന് ആ അനക്ക് വൈക്കോ ങ്ങ ജ്ജ് പോയി പഠിച്ചോ ഇക്ക് െക്കഴപ്പൊന്നു ഇല്ല പറഞ്ഞു
നല്ല ഇതാണ് ട്ടോ നീ പഠിച്ചോ
ആഹ് ഞാൻ വിചാരിക്കണ്ട് പഠിക്കണം വിചാരിച്ച ഇ ഇവിടെ അധികന്നും പോകും വേണ്ട അപ്പൊ എല്ലാരും എന്നോട് പറയാ ഈ ഇത്ര ഇമ്മരത്തായിട്ട് ഇജ് പഠിച്ചില്ലെങ്കിൽ ഇജ് എപ്പളാ ഇനി പഠിക്കാന്ന്
അതന്നെ അത് വേഗം പോയി പഠിച്ചോ അതൊക്കെ ഇ കാലത്ത് അത്യാവശ്യാണ് ഞാൻ പിന്നെ പോവാണ്ട്ക്കുന്നത് നോക്കണ്ട
ഇക്കും തന്നെ പേടിയാണ് ഞാൻ എന്റെ ഇക്കാന്റെ കൂടെ തന്നെ പോക ബ്ലോക്കിലൊക്കെ പെട്ടാൽ പറയുംപതിക്കോ പോട്ടോ പതിക്ക പോട്ടോ ഇജ് ന്ന് മുണ്ടായിരുന്ന ന്നറയും
എവിടെങ്കിലും ഒത്തിരി ഒന്ന് ഒരയെതാക്കയോ ഇതാക്ക ചെയ്താൽ പിന്നെ അയിന് നമ്മള് ആയിരങ്ങള് ചിലവാക്ക ണം അത് നമ്മളെ കയ്യിൽണ്ടാവൂല പിന്നെ അതിനൊന്നന്ന് നൽക്കേണ്ടേലോ റിസ്ക് എടുക്കേണ്ടേലോന്ന് വിചാച്ചി നമ്മള ഒരു പൂതിക്ക് പഠിച്ച ലൈസൻസ് കയ്യിൽ വെച്ച് അതെ നമ്മുക്ക്ര്പ്രൂഫായി തന്നെയ കൊടുക്കാലോ എന്തിൻ്റെങ്കിലും അങ്ങനെയൊക്കെ അവിടുന്ന് പറയല്
ആ
പിന്നെ എന്താ ചൊമണ്ടോ
ഇക്ക് അലർജിയുടെ ഇതുണ്ട് അപ്പൊ അത് ആദ്യം തുമ്മലായിരുന്നു ഇപ്പൊ കൊരയ്
എന്ന പ്പോ അലർജില്ലാത്തോരാരു ഇല്ല എനിക്കും അതൊക്കെ ഉണ്ട് ഞാൻ തുമ്മാണേ ങ്കിഒരു നൂറ എണ്ണൊക്കെ തുമ്മും ഒരുമിച്ച്
അള്ളാ എനിക്ക് തുമ്മി തുമ്മിട്ട ലാസ്റ്റ് വയറ് കൊളത്തല്ലോടങ്ങും
ആഹ പിന്നെ പിന്നെ നമ്മള് ക്ഷീണിച്ചു പോവും
അതന്നെ
പിന്നെ അത് ഏഹ ഞാൻ കുറെ ഹോമിയോ ഗുളിക കുടിച്ചിരുന്നു
ഉം
അങ്ങനെ ഒരു സമാധാനംണ്ട് കുറവുണ്ട്
ആഹ എന്നാ ശരിട്ടോ
ഓഹ ശരി ശരി